നമസ്കരം സുഖാണോ
എന്നാണ് എന്തോക്കെ വിശേഷങ്ങളൊക്കെ
റാഹത്തായിട്ട് പോന്നു അങ്ങനെ ചായൂടി
ഓ ചായൊ കുടിച്ചു മക്കളൊക്കെ വന്നീല്ലേ അവരെ കൂടെ ചായ കുടിച്ചു രാവിലെ രാവിലത്തെ ദോശിണ്ടാരുന്നു മാവ് എട്ത്ത് വച്ചതിണ്ടീനി അത് ചുട്ടു കുട്ട്യൊൾക്ക് ദോശ കൊടു കടി കൊടുത്തു അങ്ങനെ ഇരിക്ക കേൾക്കണില്ലേ
ആഹ് അത് എപ്പം ഹലോ, ആഹ് ഇപ്പ കേക്കണ്ട്. പഴമ്പൊരിം പയം പയമ്പൊരി ബോണ്ടയും ഉണ്ടായി ചായ കുടിച്ചു പിന്നെ ഇങ്ങക്ക് എത്ര കുട്ടി-
ആഹ് ആഹ് ബോണ്ടൊക്കെ ന്ക്ക് മൂന്നാളാണ്
ഏഹ് എനിക്ക് ഒരാള് ഒന്ന് വിശേഷ്ണ്ട് ഗർഭിണിയണ് ആറു മാസം ഗർഭിണിയാണ് അങ്ങനൊക്കെ ഇത് രണ്ടാമത്തേണ് ആദ്യത്തെ ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നു ഇത് ഇതും സിസേറിയനാണ് ലോട്ടറും വെള്ള ഇത് സിസേറിയനാണ് പറയുന്നെ
ആഹ് ആഹ് അയെന്ത് ആദ്യത്തെ സിസേറി-
കുട്ടിപോലെ അങ്ങനെ കെടന്നിട്ട്
അതേല്ലേ ആഹ് ആഹ്
അപ്പം അങ്ങനെ പിന്നെ എന്തേന്ന് ചോറിന് സ്പെഷല് ചോറിന് എന്താ ഇന്ന് സ്പെഷ്യല്
ചോറ് അങ്ങനെ പ്രത്യേകായിട്ടൊന്നും ഇല്ല നമ്മള് സാദാ കറി മറ്റേ വെള്ളരിക്കല്ലേ വെള്ളരിക്ക തേങ്ങ അരച്ച വെച്ചത് ഉം പിന്നെ മ മത്തി പൊരിച്ചത്,
അങ്ങനെ മത്തി പൊരിച്ചത് ലെ
ആ ആ
ഉം കൂട്ടാന് എന്താ, ഞങ്ങളാ?, ഞങ്ങള് ആദ്യ ഉരുളകിഴങ്ങ് വേവിക്കും
ആഹ മസ
അതെ, ഒരു പത്ത് പത്ത് ദിവസരെ ഏകദേശം നല്ല പൊടി ഇല്ലാത്തതാണെങ്കിൽ ഒരു പ അഞ്ചാറ് അടിച്ചാ മതി വിസിലിന്റെ മേലെ വേണ്ടിവരും പൊടി ഉള്ളതാണങ്കീ പെട്ടന്ന്, നല്ല വേണ്ടിയ വ വേണ്ടി,
ആഹ്
ഞങ്ങള് ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തണ്ണി ഇതൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടിട്ട്
ആഹ
വെളുത്തുള്ളിയൊക്കെട്ടിട്ട്
ആഹ ആഹ
അത് മസാല നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതാക്കലാണ്
ആഹ ഉരുളാക്കി എടുക്കാായിരിക്കും
ഉരുളാക്കി എടുക്കും, എന്നിട്ട് പിന്നെ മൈ മൈതീം, കടലമാവും മിക്സ് ആക്കിയാണ്ട്
മാവ് ആഹ് ആഹ് ആഹ് ആഹ എന്താ മോന് എന്താ പറ മോനല്ലേ വല്ത്
മോനല്ല മോളാണ് മൂത്ത്. എനിക്ക് മോള് ഉറക്കുമ്പോ വർത്താനം പറയാണെ, അല്ല
ആഹ ആഹ ആഹ മറ്റക്ക ആണോ വീട്ടില്
ആഹ് ഒറ്റക്കാണ് ഇന്ന് ഫുള്ള് എടങ്ങേറ് പിടിച്ച ദിവസമാണ്. ശരിക്ക് പറഞ്ഞാ ഉം ഉം മോട്ടറിന്റെ വയറ് മൊത്തം കുട്ടി ഗർഭപാത്രത്തൊന്ന് ഇറങ്ങി പോണ മായിരി വയറും കയറും ഒക്കെ അങ്ങട് ഇറങ്ങിപോയിക്കാ ഇപ്പൊ കോയലിന്റെ കോയൽക്കിണറാണ്, നമ്മളെ വീട് കാസ് കൊറെ ദൂരെ ആയതോണ്ടെ പെട്ടന്ന് ആളീം കിട്ടൂല. നേരെ നേരാക്കനെ പെട്ടെന്ന് ആളെ കിട്ടൂല്ലറിയാ, അങ്ങനത്തെ ഒരു സ്ഥലം പൊ അതൊക്കെ കൂടിയായിട്ട് ഇപ്പൊ പണിക്കാർ പണിക്കാാര് വന്ന് നാളെ രാവിലെ പറഞ്ഞ് അങ്ങ് പോയി, അങ്ങനെ ഭാഗ്യത്തിന് മഴവെള്ളം ഉണ്ടായത് കൊണ്ട് വെച്ച് ഉണ്ടാക്കാനൊക്കെ നമക്ക് നമ്മ കാര്യങ്ങള് ചെയ്യാൻ അങ്ങനെ പോവാ
ഒരുമാതിരി
പ്പോ ബുദ്ധിമുട്ട്,
ഏഹ് ബുദ്ധിമുട്ട് ന്നാ ബുദ്ധിമുട്ടൊന്നുല്ല കൊഴപ്പല്യാതെ റാഹത്തായിട്ട് പോകുന്നുണ്ട്. ങ്ങള് അമ്മള് അന്ന് കോളേജ് പഠിച്ചപ്പോ കണ്ടതാണല്ലോ.
ഉം ആഹ്.
അന്നണ്ടാണലോ.
ആന് ഇപ്പൊ ആരാട്ടും ഒരു വിവരൂല. ഞാൻ ആരായിട്ട് നിക്കല്ല്യ നാൻ. ഞ ഇന്റെ ന്റെയ് വീടും പരിസരൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. പോ ഒരുവിവരൂല്ല്യ ആരെ പറ്റ്യും അങ്ങനെയ പോണ് നേരം വെളു ന്നാലോയ്ച്ചോക്ക് ഒരു നേരം വിളത്താല് രാവിലെ തന്നെ ചായ ഉണ്ടാക്കണോ അത് കഴിഞ്ഞ. ചോർ വെക്കണോ പിന്നെ ക ഉണ്ടാക്കണോ അങ്ങനെ അങ്ങനെ അങ്ങനെ പോയിട്ട് ഒരു ഒഴിവുണ്ടോ അതിന്റെ ഇടക്ക് തൊടക്ക. അടചാരണം തൊടക്കണം അലകാണോ തിള്ളതല്ലേ ഓൻക്ക് മൂന്ന് വയസ്സാവണേുള്ളൂ ഓനാർക്. നെ പറഞ്ഞിട്ട് വരും മ്മച്യേ. അത് ചെയ്ത് ന്നിട്ട് ഓരോ അതൊന്ന് നന്ന ആഹ് ഒരു ഒയിവില്ലലോ. ഉം. നമ്മളിപ്പോ കുടിരുന്നാരെ ഒരു ഒയിവിണ്ടായിട്ടില്യ ആദ്യാക്കെ ഒരു മൂന്നിന് മൂന്നരൊക്കെ ഞൻ കുളിച്ചു കയറല്ണ്ട്. ണ്ടരുന്നു ഇപ്പൊ കുറച്ചു നേരത്തെ കഴിയും ഞാന് എന്താ വേഗം വേഗം നോക്കു. ഒരു ഒരു എവിടെ ഇരിക്കാതെ വേ വേ ഇട്ട് നോക്കിട്ട് വേഗം വേഗം. ജോലി കയ്കചെയ്യാന പ്പൊര് പന്ത്രണ്ട്. രണ്ട് മണി നേരത്തിന്റ ജോലിയൊക്കെ കയും ആദ്യോ കുടിര്ന്ന്. തൊക്കെ ഭയങ്കര പണിർന്ന്.
ഉം
ഏ അന ആർക്കേലും വിളിക്കലൊക്കെ ഉണ്ടോ.
ആഹ് ആഹ് കൊറെ ആൾക്കാര് വിളിക്കലണ്ട്. നിങ്ങ നിങ്ങളെ നമ്മളെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ബോയ്സ് ആയാലും ഗേൾസ് ആായാലും കൊറെ ആൾക്ക.. ക്കാരും വിളിക്കലണ്ട്.
ഉം ഉം ഉം.
ഉം
ബന്ധങ്ങൾ വേണം ഞാന് ഇവിടെ ഇക്.
എന്തൊ ഭഷണം ഉണ്ടാക്കല്
പി നമ്മള് ഇവിടെ പ്പക്കും ഉമ്മക്കൊക്കെ ബിരിയാണിയാണ് ഇഷ്ട്ടം.
ഉം ഞങ്ങിള് വിടെ മന്തി വലിയരുന്നാക്ക് മന്തി ഉണ്ടാക്കും. ചെറിയരുന്നാക്ക് ഫ്രൈഡ് റൈസ് ഇണ്ടാക്കും പിന്നെ പൊറത്ത് പോവാണെങ്കിൽ. കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ കൊടക്കനാൽ ഊട്ടി അങ്ങനെയൊക്കെ കുറേ സ്ഥലത്ത് പോയി. മോളയതിനന് ശേഷം പിന്നെ ഇവിടെ
കൊറഞ്ഞ കൊറഞ്ഞോ.
കുറഞ്ഞു സൂപ്പർമാർക്കറ്റും കാര്യങ്ങളും ഇങ്ങനെ പോവും. കുട്ട്യേക്കും അതൊക്കെതന്നെയാണ് ഇഷ്ടം.
ആഹ ആഹ ആഹ ഒരിക്കും.
അടുത്ത അടുത്തുള്ള സ്ഥലത്ത് പോയാ മതി ആ. ഒറ്റേപോലത്തെ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഒർക്കിഷ്ട്ടം.
ആഹ ആഹ.
അങ്ങനെ അയ്ലൊക്കെ പോയാ മതിന്ന് പറയും. അയ്ലാവുമ്പോ കളിക്കണത് ഇണ്ടാവും. സമയം അങ്ങനെ പോവും. ങ്ങനായിട്ട് പിന്നെ അങ്ങനെ പോന്നു.
ഉം പിന്നപ്പോ പ്രസവത്തിന്റെ ദിവസപ്പ എന്നാ വരാ തീയതി.
സെറ്റബർ ഇരുപത് ഉ
സെപ്തംബറില് ലോ. ഉം
സെപ്തംബർ ഇരുപതിനുമുന്നേ ഞമ്മളും കുറച്ചുവർക്ക്
അതിന്, അന്ന്.. ഓരു പറഞ്ഞതിനെക്കാളും നേരത്തെപോകേണ്ടി വരുവല്ലോയല്ലേ? അതിന് ഓപ്പറേഷൻ ആയതൊ സിസേറിയനായതു കൊണ്ട്
ഓ, അത അതുശരിയാ, അവരുപറഞ്ഞേനക്കാട്ടി കുറച്ചു ഗവർമെന്റായതു കൊണ്ടു പിന്നെ അവര്, ഒരുമാതിരി ഇന്നിപ്പോ അഡ്മിറ്റായാ നാളെ അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യും. അവരുനോക്കി ട്ടെന്തായാലും ചെയ്യുകയുള്ളൂ. ആവരുത്, പ്രൈവറ്റുകാരെമാതിരി യാക്കുന്ന ക്യാരക്ടറല്ല ഗവർണ്മെന്റുകാര്. അപ്പൊഭരണത്തില് വേറെയാളു കേറിയതുകൊണ്ടാരു ഇ ഇത് വിശ്വസിക്കാം
ഉം.. വിശ്വസിക്കാ അതൊരു ആയൊരു സമയമെന്നുപറഞ്ഞതൊ രു വല്ലാത്ത ഫീലാണല്ലോ നമ്മക്ക് നമ്മൾ ഒറ്റക്ക്
ആ.. ആണുങ്ങള് പ്രത്യേകിച്ച് ആണുങ്ങളു പുറത്ത് ആണുങ്ങൾ പുറത്തിരി ക്കണ വെയിറ്റുചെയ്യണ തൊരു രസമാണ്.
ആ.. എനിക്കു ആ മൂന്നെണ്ണത്തിനുണ്ടായിട്ട്, മൂന്നെണ്ണത്തിന് മൂപ്പിരുവന്നിട്ടുണ്ടായിട്ടില്ല. എനിക്കൊരു മൂന്നോ, നാലോ മാസമൊക്കെയാകുമ്പോളത്തേക്കുംമങ്ങോട് പോകും. പിന്നെവേറെ കുട്ടീനെ കാണാൻ വേണ്ടിട്ട് പിന്നെ കുട്ടിക്കൊരു വയസ്സായിട്ടൊക്കെ കരം വര. ഇപ്പൊ നമുക്കിവിടെ മുക്കൊക്കെ പെൺകുട്ടികളാണേ. ഇപ്പൊമോനുണ്ടായതു മാത്രമാണ് ഒരെശേഷം. ഇന്റെ മോനാണിപ്പം ചെറുതായിട്ടിവിടെ ആ ൺകുട്ടിയുള്ളത്. കുറേ കാല വിശേഷം അപ്പൊഓനെ കാണാൻ പൂതിയായിട്ടിപ്പോ വന്നതാണ്. ഇപ്പ വന്നതല്ല അവൻക്ക് ഒരു വയസ്സാണ് സമയത്ത് വ്നതണ പിന്നെപോയിട്ടു പിന്നെ ഇപ്പളാ വരുന്നത്.
അങ്ങനെ
ഉം... ഓരുണ്ടായിട്ടെനിങ്ങൾക്കെവിടെ ആളെവിടെ ണ്ടോ?
ഞമ്മളാ ഇവിടെയുണ്ട്. ഇവിടാ നാട്ടിലുവർക്ക് നാട്ടിലുവർക്കുചെയ്യണു. ഫർണീച്ചർ അതുതന്നെ ഫർണീച്ചർ ഓൺലൈനായിട്ടു വർക്ക്ചെയ്യ നമ്മള്.. നമ്മള് നമ്മുടെ ഏ.. സ്വന്തമായിട്ടുള്ള കമ്പനിയാണ്.
അ... ആ
സ്വന്തമായിട്ടുള്ള കമ്പനിയാണ്.
ഉം.. ഉ
സ്വന്തമായിട്ടുഫാക്ടറിയു ണ്ടാക്കി ബംഗാളികളെയൊക്കെ വെച്ചങ്ങട് കൊണ്ടു നട.. എത്തിക്കൊണ്ട് പോന്നു. ഉം.. കൊഴപ്പമില്ലാത്ത ലെവലിൽ പോവും. ഇപ്പൊ, മെറ്റീരിയൽസിനൊക്കെയത്യാവശ്യം വില കൂടിയതുകൊണ്ട്.. ഒരിടങ്ങേറാണ് ഫോമൊന്ന് വിചാരിച്ചാ മതി, ബെഡിന്റെ ഫോംവരും ഫ.. ഫർണിച്ചറുകളോ സോഫാനെഫോമായാലും വിചാരിച്ചാ പോലെയൊന്നും കിട്ടൂല്ല. ഇന്നത്തെ കാലം. പൈസയിറക്കുക തന്നെ വേണം.
അപ്പ അയിനുനെച്ചിട്ടതല്ലേ ഒരു കൊല്ലം മൊരുവർഷം പക്ഷേയിപ്പോയൊരു വർഷം മുന്നേയുള്ള വിലയല്ലല്ലോ ഇപ്പൊ ഒരു സംഗതിക്കുള്ളത്. എല്ലാസംഗതിക്കുംവിലയല്ലേ, ഒരു.. ഒരുരൂപയുളളിടടത്ത് ആ സാധന ഇപ്പംപത്ത്, ഞാനെപ്പിളും പറയും ഞമ്മളുഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുട്ടക്ക് ഒക്കെ രണ്ടൻപത് അങ്ങനെ. സമയമുണ്ടായിരുന്നേ, ഇപ്പൊ ഒരു മുട്ടക്കെട്ടുരൂപ കൊടുക്കണം.
എട്ട് അ.. ഇവിടൊക്കെ, ഈ ഭാഗത്തൊക്കെയൊൻമ്പത്, പത്ത് ഈലെവ വല്യാങ്ങള പറയും, മുട്ടയ്ക്കൊക്കെ പൈസ. ഉം
വെരല്ല്യാത്തത്
ഒന്നില്ല്യ ഡീസലന്റെ വില ആട്ടെ ഡീസലിന്റെ വില കൊറയന്ന്
ആഹ ശരി ഞാൻ വിളിക്കാന്നര
ഓക്കെ ഓക്കേ താങ്ക് യു